റേഞ്ചിശു ഉണ്ടാ
അല്ലല്ലാ അതിന്റെ എടയില് വേറൊരു കോള് വന്ന്
ആഹ്
അങ്ങനെ അപ്പ വേറൊരു കോള് വന്നാ താനെ നിക്കണ് ണ്ട്
അത് ശെരി അതന്നെയാണാവോ എനിക്ക് നേരത്തെ രണ്ടു പ്രാവശ്യം കോള ചെയ്യുമ്പോഴ ഇങ്ങനെങ്ങെങ്ങെ
ആഹ് അപ്പൊ താനെ നിക്കണ് ണ്ട്
അത് ശരി പിന്നെ വൈകുന്നേരത്തെ പരിപാടി എന്താ ഗസ്
വൈകുന്നേരം ചായക്കെ എന്തെങ്കിലും നോക്കണം പയംപൊരിയോ
ആഹ് പഴമ്പൊരിയും ചായയും നല്ല സൂപ്പ് പ്പറാവും മഴേം ഹി ഹി ഹി ഉം ഉം ഉം ഉ അതെ, അതെ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇവിടെ ഞങ്ങക്കടു ഫ്രണ്ടില് പോഴേണു അപ്പൊ അയിന്റെ. കുറച്ചപ്പുറത്ത് ചേച്ചി ഇങ്ങനെ കടികളൊക്കെ പൊരിച്ചിട്ടൊക്കെ ഇണ്ടാക്കും അപ്പൊ നമുക്ക് ആവശ്യ ണ്ടാവുമ്പോ വൈകുന്നേരം അവിടെ ചെന്നിട്ട് വാങ്ങ നല്ല ചൂണില് കിട്ടും.
ആ അപ്പൊ നല്ലൊരു ഇതാണല്ലോ.
ആഹ് അപ്പൊ പിന്നെ ആൾക്കാര് കൊറെ വൈകുന്നേരം നല്ല തിരക്കവും കാരണം നമ്മുടെ പ്രത്യേക ഒരു വൈബാണ്. പിന്നെ അങ്ങനെ പുഴന്റെ അടുത്തൊക്കെ അ ആൾക്കാര്ക്കെ ഇങ്ങനെ ഇരുന്ന് ചായടിക്കുമ്പോ. പൊഴേക്ക് നോക്കിട്ട് ഇങ്ങനെ ചായടിക്കാലോ ഉ, ഉ, ഉ. ആഹ്, ആഹ്, ആഹ്. അപ്പൊ എന്താണ് കൊറെ ആൾക്കാരൊക്കെ ഇണ്ടാവും അപ്പൊ. എന്താ പറയാ ഞങ്ങള് വാങ്ങീട്ട് ഇതാക്കും. പിന്നെന്താ.
പിന്നെന്താ സുഖാണ്. ഇങ്ങനെ.
ഉ മക്കളൊക്കെണ്ട്.
എന്താ ടൂറൊക്കെ പോവല്ണ്ടോ?
എവിടെ ഇപ്പൊ കൊറെയായി പോയിട്ട്.
ഓരോരുത്തരും തെരക്കിട്ട് വിളിക്കുന്നുണ്ട്. ടൈമ് കയ്യാത വെക്കാനും പറ്റുകയില്ല.
ആഹ് പിന്നെ എന്താണ് വേറെന്തോം ചോയിക്കും മക്കളൊക്കെ എന്തെ?
മക്കള് എന്താ ഒരാള് സ്കൂളി പോയിന്, ഒരാള് ഇവിടെ ഇണ്ട് ഇങ്ങളെ മക്കള് എവിടെ?
അതാ മൂന്നാള് സ്കൂള് പോയിട്ടുണ്ട്. ഇനിയിപ്പ നാളേം മറ്റന്നാളും നല്ല രസാവും ഉം.
മരങ്ങളോ ഫ്രൂട്സുകളോ പച്ചക്കറികളൊക്കെ ഇണ്ടോ? വട്ടത പോച്ച
മരങ്ങളൊക്കെ ഉണ്ട് പച്ചക്കറി കുറച്ച് മുളക് അങ്ങനെയൊക്കെ ഉള്ളൂ പിന്നെ അതാണെങ്കി. എന്തെങ്കിലും ഇങ്ങനെ ഇണ്ടായി വരുമ്പോഴേക്കും ചെറിയ ഊ. മഴവരും മഴന്റെ മുന്നെണ്ടാക്കണോ ഉണ്ടാക്കണെങ്കില്.
മഴന്റെ മുന്നേ അല്ല മഴ വ മുന്നേ അന്ന് കുഴിച്ച് ഇട്ടാല് ഇപ്പം കൊറച്ച് ഇതാവല്ലോ.
ആ ഈസമയം ആവ്മ്പോഴ്ത്തിന് നമ്മള് ഏകദേശം ഇതൊക്കെ അങ്ങനെ പിടിച്ച് നിക്കേണ്ടതീക്ക് എത്തിക്കണം അല്ലെങ്കില് അത് പോവും. വെള്ളം നിക്കുമ്പോഴേ ഇപ്പൊ ഞാനും. ഇപ്പൊ നോമ്പിന്റെ സമയത്ത് ഒരു പപ്പായല്ലേ നമ്മളെ അതിന്റെ ഒരു തൈ വെച്ചിട്ടുണ്ടായിരുന്നു പൂ ഇട്ടിട്ട്. ഇപ്പ രണ്ടീസായിട്ടത്. വാ ഇത് വാടല് വന്നിട്ടുണ്ട് വെള്ളം നിന്നിട്ട്. ഞാൻ പറയാ വെുതെ കഷ്ടപ്പെട്ട് വെള്ളം തനച്ച്ണ്ടാക്കി. പക്ഷെ ഈ മഴന്റെ. ടൈമ് ആവുമ്പോളേക്കോ അത് പൂവ്ട്ആണ്. ഏ ചെടിയള്ണ്ട് ഇഷ്ടം പോലെണ്ട്.
ആ ചെടിന്റെക്കെ പിരാന്താവല്ലേ.
ആ ചെടിന്റെ പ്രാന്തോ പിന്നെ പച്ചക്കറി ഇഷ്ട പിന്നെന്താ ഒന്ന് കൊറച്ചങ്ങട്ട് ഇണ്ടാവും പിന്നെ അങ്ങട്ണ്ടാവൂല. കേടും പ്രാണിയള് വന്ന് പോകുമ്പോഴേ ഉ, ഉ
കുഴിച്ചിടാന് സ്ഥലങ്ങളൊ
ആണ്ട് സ് സ്ഥലണ്ട് ഇവിടെ നമുക്ക് സ്ഥലം പത്തി ഇരുപത്തഞ്ച് സെന്റ് സ്ഥലണ്ട് ഇപ്പൊ വീട് നിക്കുന്നത് കൂടാതെ അപ്പൊ. സ്ഥല. ഇതിന്റെ പ്രശ്നൊന്നുംല്ല ഷെ നമ്മൾ ഇണ്ടാക്കികിട്ട് ഇണ്ടായി കിട്ടൂല അതാണ് എന്ത് റെഡിയായി വരുമ്പോഴേക്കും പ്രാണികള് വന്നിട്ട് നശി അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാവും നിങ്ങളവിടെ എങ്ങനെള്ള സ്ഥലാണ്
ഇങ്ങനെുണ്ട് ഞമ്മളത് പാട ഏരിയണേ ഇക്ക വേഗ ണ്ടാവ
അത് ശരി ആഹ് പാടത്ത് നല്ല വെയിൽ ഉണ്ടാവിലോലെ ഉം
ദാനം സ്ഥലം അങ്ങനെക്കെ വേണല്ലോ
ആയിശരി ആഹ്
ന്നട്ട് ഫുഡ്
ഉം ഫുഡൊക്കെ കഴിച്ചി ഇനിയിപ്പോ കൊറച്ച നേരം നമുക്ക് ഫ്രീ കിട്ടും നതാ വാ ജോലിക്ക് പോയി ഇനിയിപ്പോ നാല മണി നാലര വരെയും ഫ്രീയാവും അത് കഴിഞ്ഞാ പിന്നെ രാത്രി പന്ത്രണ്ട് മണി വരെയും തിരക്ക് തന്ന കാരണം എൻ്റെ മക്കളെയ്റ്റ് ആർക്ക്
ഹസ്ബന്റിനെന്താ
അവർക്ക് ഷോപ്പാണ് ന്നാണ് ഉം ഉം പിന്നെ അവിടെ എന്താണ് ഹസ്ബന്റിനെന്താ എന്താ ജോലി
ഇവിടെ ഹസ്ബൻഡിന് ഡൈവറാണ്
അത് ശെരി ആഹ് എങ്ങനെ സ്വന്തം വണ്ടി
ആഹ് സ്വന്തമായിട്ടുള്ള വണ്ടി പൊതുവെ വെള്ളിയാഴ്ച ട്രിപ്പ് കുറവാണ്
ഉം നമ്മളീ മഴ പെയ്യുമ്പോഴേ പിന്നെ നല്ല കാ പില്ലേ ചൂട് കാപ്പി പാൽ പാല് ഒഴിച്ചിട്ടുള്ള കാപ്പി അത് കുടിക്കണം അല്ലേ ബ്രൂ ബ്രൂക്കെ പിന്നെ അടി പോളി ആവും അല്ലെ നല്ല ടേസ്റ്റ് ഇഷ്ടാണ്
അത് ദാക്കായിക്ക
എനിക്ക് ഇഷ്ട്ടാണ് കാപ്പി ഉം എനക്കായിട്ട്
കുഴപ്പില്ല എപ്പളും കുടിച്ചാണ് മ്മക്ക്രു മടുപ്പ് തോ
അതെ അതെ ഉം ഉം
എപ്പയെങ്കി ഒക്കെ ആയിട്ട്
ഉം ഉം ഉം ഉം ഇല്ല വേറെ എന്താ പരിപാടി ഹോബീസ് എന്തൊക്കെയ
ഹോബീസ്ന്ന് പറഞ്ഞാല് വേറെന്ന് പറഞ്ഞാല് അങ്ങനത്തെപ്പ പ്രത്യേകിച്ചിട്ട് പരിപാടി ഉണ്ടാവൂല്ല കാരണം മക്കളെ ചെറിയ മക്കളൊക്കെ ഉണ്ടാവും പണിളൊന്നും വേഗം കയ്യൂലല്ലോ
ഞാൻ പിന്നെ റീസെല്ലിങ്ങിന്റെ പിന്നെ ആഹ് അതെ സത്
അ രാവിലെ നമ്മളരു ഫോണ് കയ്യില് വെച്ചിണ്ടെങ്കില് പിന്നെ അത് ടൈമ് പോണതേ അറിയില്ല
അത് കറക്റ്റ്ണ് ഉം ഉം ഉം ശരിയാണ് ശരിയാണ്
നമ്മളെ ടൈമന്നെ ഇപ്പം പോയത് തന്നെ നമ്മളറിയണം
ഞാൻ പിന്നെ റീസെല്ലിങ്ങിന്റെ തുടങ്ങിയിണ്ടായിരുന്നു മൂന്ന് വർഷായിട്ടേ പിന്നെ അപ്പൊ പിന്നെ നമ്മക്ക് ഒന്നിനും ടൈം എടുത്താ കിട്ടൂ അപ്റ്റേഷൻസ് ഇതാ ഓർഡേഴസ് ഇതാക്ക അങ്ങനെ ഇപ്പോ പരുന്നാള്
എ കെജ് കമ്പനിയിലുണ്ട്
ഉം ഉ ഉം ഉം ആ വെസ്റ്റീജൂ ഞാൻ കേട്ടിട്ടുണ്ട് ഉം
നിങ്ങള് കൂടണ അയിന്
അതായത് എനിക്കത് വർക്ക ആവൂല സംഭവം പിന്നെ
കൊന്ന് എറക്കണ്ടാ
ഉം ഒന്നാമത് എന്താണ് ആരും ന്റെയ്ത് വാങ്ങൂല ഡ്രസ് തന്നെ ഇതിന്റെ ഒക്കെ സമയ ആയതുകൊണ്ട് അത്യാവശ്യം സെയില് നടന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈത് കഴിഞ്ഞീല്ലേ
എഴിക്കാറ്റ് പറഞ്ഞ ഒരു സംഭവുണ്ട്
ഉം ഉം ഉം
അതൊക്കെ പ്പം പറയാനേ പറ്റുവോന്ന അറിയന്നെ ഇല്ല്യ
ആഹ് ആഹ് ആഹ്
ഒക്കെ
പിന്നെ വേറെന്താ
എ സാണല്ലോ
ഏഹ്
നമ്മളിപ്പ ചെയ്യണത് ഒരു ബിസിനസ് ആണല്ലോ പേര് പറയാനൊന്നും പറ്റൂലല്ലോ
അതെ അതെ അതെ ഉം ഉം ഉം ഉം
വേറെന്തൊക്കെ
പിന്നെ വേറെ അച്ചാറ്
അച്ചാറോക്കെങ്ങൾ ഇട്ടുകാണ്ടൊക്കെ കൂട്ടുവോന്ന്
അയ്ഇൽ അച്ചാറ് അല്ല അങ്ങനെ വീട്ടില് അങ്ങനെ ഇടാറൊന്നൂ ഇല്ല്യ നമ്മള് വാങ്ങി ഇപ്പൊ ഇന്ന് വാങ്ങി അച്ചാറുണ്ടായിരുന്നീല്ല അച്ചാറ് ഇണ്ടായിപ്പ ഇന്ന് വാങ്ങി പിന്നെ നമ്മള അടുത്തന്നെ കടകളും മാളൊക്കെ ഉണ്ട് ഏഹ്
ച്ചേണ അച്ചാറയിട്ട് ആള് വരിക
അത് ശരി ഉം ഉം ഉം ഉം
ങ്ങനെ അപ്പം വന്ന അച്ചാറുകൾ ഉണ്ടാകും മാങ്ങ
ആയിഷ് ശരി ഇവിടം വരെ നമക്ക് അടു തന്നെ ഷോക്ക് കടക്കണ്ട് ഷോപ്പ് മാളൊക്കെ ആയിട്ടപ്പ പിന്നെ നമ്മള് അവിടെ പി ഓൺലൈൻ ആയിട്ട് കൊറേ ആൾക്കാര് കണ്ടു സ്റ്റ അച്ചാറൊ ഞാൻ പറയാ അതൊക്കെഷിപ്പിങ് ചാർജ്ടുത്ത് വാങ്ങണേക്കാ നല്ലത് നമുക്ക് നമ്മളെ കടെ അടുത്ത് പോയിട്ട് വാങ്ങുമ്പോ പകുതി ലാഭത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ഇന്നും പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് നാരങ്ങച്ച അവർക്ക ഇനിയിപ്പോ രാത്രി ഫുഡിന് കഞ്ഞിയും അച്ചാറും കഞ്ഞിയും ചമ്മതി അങ്ങനെ ആയടും മതി അത് ശരി ആഹ് ആഹ് എനി നിക്ക് നാരങ്ങ ഭയങ്കര ഇഷ്ട്ടണ്
മാങ്ങൊക്കെ നല്ല പോക്ക് പോവും
അത്ത് ശരി ഞങ്ങക്ക് മൊത്തേ അച്ചാറ എല്ലതും പോവും പക്ഷെ നാരങ്ങണ്ട് പ്രത്യേക ഇഷ്ട്ട
ഉം അവിടെങ്ങനെ കൗങ് മാവ് ച പ്ലാവ് ഒക്കെ ഉണ്ടോ
പ്ലാവ് ഇല്ല എന്താണ് മാങ്ങ മാവിൻ്റെ മരം വീട്ടിലില്ല്യ നമ്മള് ഉള്ള പ്രദേശം തന്നെയാണ് പ്ലാവും ഉള്ള പ്രദേശം പക്ഷെ നമ്മള് വീട്ടിലില്ല
ഇപ്പൊ കഴിഞ്ഞ എല്ലാവരും മയക്കാല തന്നെ ചക്കക്കൂട്ടാന് പൂളക്കൂട്ടാനി അങ്ങനെയൊക്കെയാണല്ലോ
ഉം ഉം ഉം ഉം ക്ഷേ നമുക്ക്ത് വീട്ടില അങ്ങനെ എന്താണ് മാവ്തൊന്നും ഇല്ല പക്ഷെ നമുക്ക് കിട്ടുട്ടാ അങ്ങനെ നമ്മളെ അലാപ്പ അമ്മായി അവരെ കൊടുത്തയ്ക്കും
ആഹ് ആഹ്
ഊം വേറെതങ്ങെനെ പോണ് അടിപൊള്യായ്ട്ട് പോണ്
ഈ ആ ചെലേ ആപ്പ്കൾലൊക്കെ നെറ്റ് വേണാേ വിളിയ്ക്കാന് നെറ്റാെക്കെ നല്ലോം മാണ്ട്യേരും ലേ
വേണ്ടി വെരും തോന്ന്ണ്
ഉം
ഉം പിന്നെ അപ്പ ങ്ങെള് ഞ്ഞ്ന്ന് ഫ്രീയാവൂലലേ
ചെല നേര്ത്തൊക്കെ വേഗം നെറ്റ് കയ്യേ
ഉം ഉം ഊം ആഹ് അതന്നെ അതന്നെ ഞങ്ങ്ക്കും വൈഫെയ്യാണ് വെടെ വീട്ട്ലെ
അതുകൊണ്ട് പിന്നെ കൊയപ്പല്ല ചെലേ നേര്ത്താെക്കെ മക്കളൊക്കെ വന്നാല് രണ്ടെണ്ണം
മ്പളേ അതും പ്രശ്നാണ് പിന്നെപ്പ ഞാൻ വീട്ന്റെ വൈഫെയ്ന്റെ അട്ത്താണ് ഇരിക്ക്ണത് പക്ഷെ ഞ ഞാനൊന്ന് മാറിര്ന്നാല് കിട്ടൂലാ റെയ്ഞ്ച് കൊറയും
ഉം ചെലേ നേര്ത്തൊക്കെ ണ്ട്
പക്ഷെ നമ്മള് സാധാര്ണ ഫോൺന്റെ റീചാർജ് ചെയ്യ്ണേ വെച്ച് നോക്കാണ്ങ്കില് അമ്മക്കിതാണ് ലാഭം വൈഫൈ ആണ് ലാഭം റീയൂസ്യ്യാലോ ഡാറ്റ തീരൂലല്ലോ പക്ഷെ പൊർത്തെർങ്ങുമ്പം പെടും
പക്ഷെ എന്നാ തേ എത്രേയാര്ച്ചിട്ടാ
ആഹ്
വൈഫൈല്ങ്ങെനെ താക്കാ വൈഫൈ ആക്ക്യാലും ഫോണ്ന്റെ കോളെയ്യാം ഫോണെന്നെ മാണ്ടേ
അത് വാണം നമുക്ക് പൊർത്തെർങ്ങുമ്പോ ബുദ്ധിമുട്ടാവും ബി ഇപ്പം ഞാന് ആഹ് ഇഞ്ഞ്പ്പം നാളെ ഞാനാ ആക്ഷയേക്കാെന്ന് പോവ്ണ്ട് അയ്ല് ഒ ടി പി വെര്ണെങ്കി ഫോണ് റീചാർജെയ്യണം ആഹ് അങ്ങനെക്കാവുമ്പം അമ്മെൾ പെടും ബാങ്കില് പോയാ പെടും ഓ ടി പി വെരൂലാ
ആഹ് അതൊക്കെ തന്നേണ് നല്ല മയകളൊക്കെണ്ടാവുലേ
ഏഹ്
നല്ല മയൊക്കെണ്ടാവുലവ്ടെ
ആഹ് ഇപ്പം നല്ല മഴേനി ഇന്റെ വീട് പോഴെന്റെ തൊട്ടെട്ത്താ അപ്പം പ്രത്യേകിച്ച് നല്ല തണുപ്പും അങ്ങനെയൊക്കെള്ളാെര് ഇതാണ് നല്ല ഡയറക്ട്ടായ്ട്ട് കാറ്റ്ന്ന് തട്ട്ണാേണ്ടെ ഭയ്ങ്കര തണ്പ്പാവെടെ അവ്ടെ എങ്ങെനെ പാടത്തൊക്കെ വെള്ളായാ
പിന്നെ വേറെ
പാടത്തൊക്കെ വെള്ളായാ പാടത്തേ
എന്താ റെയ്ഞ്ചിന്റെ പ്രോബ്ളണ്ടവ്ടെ ഹലോ
ഹെലോ
ആഹ് കേക്ക്ണില്ലേ റെയ്ഞ്ചിന്റെ പ്രോബ്ലണ്ടോയ്ക്കാ
ആഹ് ഇണ്ടാ ഇണ്ട് ചെർതായ്ട്ടൊക്കെണ്ട് പിന്നേ അവ്ടെ പാടത്തൊക്കെ വെള്ളായാ വെള്ളം പാടത്തല്ലെ വീട്
പാടത്തൊക്കെ വെള്ളം അങ്ങെനെ വന്നിട്ടില്ലാ ഞങ്ങളൊക്കെ നല്ല മണ്ണ്ട്ട്ങ്ങാണ്ട് പൊന്തിച്ചാേണ്ട്
അയ് ശെരി ആഹ് പിന്നെ നല്ല തവളന്റെക്കെ കരച്ചില്ണ്ടാവുംലേ
ഉം താ തറന്നെ നല്ല ഹൈറ്റ്ണ്ട്
അത്ശരി